ഹാ
ഹലോ എന്തൊണ്ട് വിശേഷം
ഓ സുഖമായിട്ടിരിക്കുന്നു മഴയും കാര്യങ്ങളും ഒക്കെ ആയോണ്ടേ
ആണ് ഇവിടെയും ഭയങ്കര മഴയാ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര മഴയാ
മഴ ആഹ പുറത്തോട്ട് പോകാൻ പോലും പറ്റുന്നില്ല മഴ കാരണം
ആഹ് മഴയത്ത് മൂടി പൊതച്ച് കിടക്കാൻ നല്ല സുഖവാ മഴയത്ത് തോന്നുന്ന വെയില് മതിയെന്ന വെയിലത്ത് തോന്നുന്നു മഴ മതിയന്ന് മലയാളികൾ ഒരു സൈക്കോയാ ഇല്ല ഇല്ല ഇവിടെ വെള്ളം ഒന്നും പറ്റത്തില്ല ഞങ്ങക്കിവിടെ രണ്ട് കിണറുണ്ട് ഞങ്ങൾക്ക് ആഹ്
ഉണ്ട് ആഹ് അതുകൊണ്ട് പിന്നെ
ഞങ്ങള് പിന്നെ ഇവിടെ യൂസ് ചെയ്യത്തില്ലല്ലോ അധികം ഞങ്ങൾ ഇവിടെ നിക്കത്തില്ലല്ലോ ഞങ്ങളങ്ങ് മലപ്പുറത്തല്ലയോ
ആഹ ഹാ ഹാ ഹാ അവിടാണോ നിങ്ങടെ വീട്
അഹ് ഞങ്ങൾ അവിടാ സെറ്റിലാ
സെറ്റില്ല ആഹ മക്കളൊക്കെ ഉണ്ടോ
ആഹ മക്കൾ ഒരാളുണ്ട്
ഒരാളണ്ട് എത്ര വയസായി
സ്കൂളിൽ പോയി
ആഹ എത്രയിലാ പഠിക്കുന്നേ
എട്ടില്
എട്ടാം ക്ലാസ് ആ വലിയ കുട്ടിയാ
ആണ് ആണ് എല്ലാരും എന്നെ സന്തൂർമ്മമ്മിന്നാ വിളിക്കുന്നത്
ഓഹോ അപ്പം ചെറുപ്പം പോലെ ഇരിക്കുവായിരിക്കും
ആഹ്
ഉം ഇവിടെ എനിക്ക് രണ്ട് കുട്ടികൾ രണ്ട് പിള്ളേരുണ്ട് രണ്ടിലും ഒരാൾ അംഗനവാടിയിലും പഠിക്കുന്നു
ഓ അപ്പൊ കുഞ്ഞാ
കുഞ്ഞുങ്ങളാ
ഉം പിന്നെ എത്ര പിന്നെ അവിടെ എന്തോ ഉണ്ട് സ്പെഷ്യൽ എന്താ ഇന്ന്
സ്പെഷ്യൽ എന്തുവാ ഉച്ചക്ക് രാവിലെ പുട്ടും കടലക്കറി ആയിരുന്നു കഴിച്ച് പിന്നെ ഉ ഉച്ചക്ക് മീൻകറി ഉണ്ട് സാമ്പാറും ഉണ്ട് ഒരു തോരനും ഉണ്ട്
എനിക്ക് എന്റെ ഫേവറേറ്റാ കടലക്കറി പക്ഷെ എനിക്ക് കടലക്കറി ഉണ്ടാക്കാൻ അറിയത്തില്ല ത്തില്ല എങ്ങനാ ഒന്ന് പറയാവോ
ആ ഞാൻ പറയാം പറയാം ആദ്യം കടലയും ഏ ചെറിയ ഉള്ളിയും കടല കുതുക്കണം രാവിലെ തൊട്ട് വൈകുന്ന ഒരു ഒരു തലേന്ന് ഒരു നൈറ്റ് കുതുത്ത് വെച്ചാ രാവിലെ നമുക്ക് എടുക്കാം വെള്ളത്തിൽ കുത് ത്ത് വെക്കണം
ഉം
അന്നിട്ട് കുക്കർ എടുക്കണം കുക്കറിനകത്ത് കടലയും ചെറിയ ഉള്ളിയും പച്ചമുളകൂടെ അരിഞ്ഞിട്ട് അടിക്കണം ഒരു ഏഴെട്ട് വിസിലടിക്കണം ആ വിസിലടിച്ച് അത് മാറ്റി വെക്കണം പിന്നെ വേറൊരു പാത്രം എടുത്ത് ഏ അടുപ്പി വെച്ച് കടു പൊട്ടിച്ച് കടുവൊക്കെ വറുത്ത് അതിനാത്ത് ആ എന്തോ തക്കാളിക്കയും കുറച്ചുള്ളിയും എല്ലാം കൂടെ വഴറ്റണം ആ വഴറ്റിട്ട് അതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല അത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കണം
ഉം
ട്ട് പിന്നെ നമ്മള് വേവിച്ച് വെച്ചേക്കുന്ന കടലേനെ കുറച്ചെടുത്ത് മാറ്റി മിക്സിൽ ഇട്ട് ഒന്ന് അടിക്കണം പേസ്റ്റ് ആക്കണം
ഒരു കൊഴുപ്പ് വരാനാ
വരാന് പേസ്റ്റ് ആക്കണം അന്നിട്ട് ഈ ഈ മസാലയും പൊടിയും എല്ലാം ഒന്ന് ചൂടായി വരുമ്പം നമ്മള് ആ കുക്കറിൽ വെച്ചേക്കുന്ന കടല ഇതിനകത്തോട്ട് പാത്രത്തിലോട്ട് ത ട്ടണം എളക്കി കൊർച്ച് വെള്ളഒഴിച്ച് നമ്മള് അരച്ച്
ളുതുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കിയിടണ്ടേ ഗ്യാസിന്
ആ അത് ഇടുന്നോർക്ക് നല്ലതാ ഇവിടെ അതിടത്തില്ലേ ട്ടോ ഇടുന്നൊരുണ്ട് ഇല്ലില്ല ഇവിടെ അത് കൊഴപ്പല്ല ഇവര് ഇടത്തില്ല ആഹ് അങ്ങനെ അത് തട്ടിയിട്ട് പിന്നെ അരച്ച് വെച്ചേക്കുന്ന കടലയുടെ പേസ്റ്റും കൂടെ ഇതിനകത്തോട്ട് ചേർക്കും ത്ത് എളക്കി ഉപ്പു ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ തെളച്ച് എടുക്കണം അപ്പം നല്ല ടേസ്റ്റാ
ഉം പറഞ്ഞപ്പഴേ കൊതിയാവുന്ന്
ഉം
ഇവടന്ന് ഇവടെന്ന് കഞ്ഞിയും പയറും ആരുന്നു എനിക്ക് കഞ്ഞിയും പയറും ഇഷ്ടവാ
ഇഷ്ടവാ അഴിന്റെ കൂടെ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും
ചമ്മന്തി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നിവിടെ അപ്പർത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവടെ അടിപൊളിയായിരുന്നു സദ്യയായിരുന്നു നാടൻ സദ്യയായിരുന്നു
ആഹ ഹ ആാ ആാ ഹ
അപ്പൊ അടിപൊളി പച്ചടി പക്ഷെ എനിക്ക് പച്ചടി ഉണ്ടാക്കാൻ പച്ചടി ഉണ്ടാക്കാ അറിയാവോ
ഓഹ് ച്ചടി എനിക്കില് വെള്ളരിക്ക മധുരമുള്ളയാന്നോ എനിക്കില് വെള്ളരിക്ക പച്ചടിയാന്ന് ച്ചടിയാ അതേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ
അതെങ്ങനെ ഉണ്ടാ അത് പച്ചടിയല്ലേ ചോച്ചി വെള്ളരിക്ക പച്ചടി ഉണ്ട് ബീറ്റ്റൂട്ട് ഉണ്ട് വെണ്ടക്കെണ്ട്
ആ വെള്ളരിക്കാ പച്ചടി എനിക്കറിയാം അതെന്തുവാന്ന ആ വെള്ളരിക്കാ പച്ച ച്ചടി എങ്ങനെയാന്നൊ എന്തുവാ നമ്മള് തേങ്ങ വേണം തേങ്ങയും ആ തേങ്ങയും ഇച്ചിരി തേങ്ങ ആദ്യം നമ്മള് മിക്സി വെള്ളം തൊടാതെ അരയ്ക്കണം
ആഹ്
വെള്ളം തൊടരുത് നല്ലം ഒന്ന് അരച്ച് അതിനകത്തോട്ട് കടുക് കടുകുണ്ടല്ലോ കടുവിട്ട് കൊർച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അങ്ങും അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് അയ്യോ തേങ്ങയുടെ കൂടെ ജീരവും കൊച്ചുള്ളിയും അര ക്കണേ ആ തേങ്ങയുടെ ജീരകവും കൊച്ചുള്ളി അരക്കണം നല്ലപോലെ അരഞ് വരുമ്പം അഴിനകത്ത് ച കടുക് ഇട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത് മാറ്റി വെക്കണം
ഉം ഉം ആഹ്
കറക്റ്റ് ഷൈപ്പിന് അരിഞ്ഞ് ഒരു പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് ജസ്റ്റ് കൊറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് അതിന്റെ ഒരു പച്ച ഇത് മാറാനൊന്നു ഒന്നു വേവരുത് ആ അങ്ങനെന്ന് എടുത്തിട്ട് നമ്മള് അയിനകത്തോ ഈ തേങ്ങെടെ അരച്ച പേസ്റ്റു ഇട്ട് പിന്നെ തൈര് ഉണ്ടല്ലോ കട്ട തൈര് ഹലോ ഹലോ ഹലോ
ഉം
കേക്കാവോ ഹലോ ഹലോ ഹലോ കേക്കാമോ
ആ കേക്കാവോ ആ കട്ട തൈരു ഒഴിച്ച് ആ കേക്കാവോ
ഹലോ
ഉം, കേക്കാവോ? എനിക്ക് കേക്കാം കേക്കാവോ ഹലോ?
ഹലോ
ഹലോ കേക്കാം, കേക്കാം
ഹലോ
കേക്കാം, ഹലോ കേൾക്കാം കേൾക്കാം
ഹലോ കേക്കന്നില്ല ചേച്ചി?
കേക്കാം കേക്കാം, എനിക്ക് കേക്കാം കേക്കാം
ഹലോ
കേക്കാം
ഹലോ
ഹലോ കേക്കാം കേക്കാം ഹലോ ഹലോ
ഹലോ പറ
കേക്കാവോ, കേക്കാവോ? ആഹ്, അങ്ങനെ തൈര് ഒഴിച്ച് പിന്നെ അത് ഉം അ ജസ്റ്റ് കേക്കാവോ ഹലോ